ഹലോ.
ഓക്കെ ക്ലിയർ അല്ലേ?
ആഹ് ക്ലിയറാണ് പറഞ്ഞോളൂ എന്തൊക്കെ വിശേ വിശേഷം എന്തോന്ന് ഇങ്ങനെ പോകുന്നു അവിടെ എന്തൊക്കെയാ വിശേഷം?
നല്ല വിശേഷം. സുഖാണ് ഇല്ല ഇല്ല ഫുഡ് കഴിച്ചിട്ടില്ല നിങ്ങള് കഴിച്ചോ?
ആഹ് ഫുഡൊക്കെ കഴിഞ്ഞ് എന്താ സ്പെഷ്യല്?
ഇന്ന് ഫ്രൈ ഡേ ആയതുകൊണ്ട് മന്തിയാണ് സ്പെഷ്യൽ.
ആണല്ലേ?
അതെ.
ആഹ് അയിന്റെ റെസിപ്പി ഒന്ന് പറയോ നിങ്ങള് എങ്ങനെയാ ഒണ്ട് ണ്ടാക്കുന്നേന്ന് അറിയാലോ?
ഓക്കെ തീർച്ചയായിട്ടും.
ആഹ് പറഞ്ഞോളൂ.
നമ്മള് നമ്മള് മന്തി ഏറ്റവും എന്താ പറയാ കുറഞ്ഞ ചെലവിലാണ് ചെയ്യാറ് സിംമ്പിൾ ആയിട്ടുള്ള ഒരു രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്
ആഹ് ആഹ്
ആ നമ്മളെ ചിക്കന് മന്തിന്റെ പീസ് കട്ട് അറിയാലോ നിങ്ങൾ നമ്മളെ ബിരിയാണീനെക്കായം കുറച്ച് ആ വല്യയ സൈസ ആയിരിക്കുവല്ലോ
ആഹ് ആഹ്
അങ്ങനെ കട്ട് ചെയ്തിട്ട് നമ്മള എന്തെയും ക്ലീന ആക്കിയതിന് ശേഷം നമ്മളെ മസാല ഒന്ന് മാഗ്നെറ്റ് ചെയ്ത് വെക്കും
ആഹ്
അയില് മസാല എന്തൊക്കെ യൂസ് ചെയ്യുന്ന വെച്ചാല് നമ്മുടെ ചെറിയ ജീരകവും വലിയ ജീരകം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഏലക്ക
ആഹ്ആഹ്
അതുപോലെ തന്നെ ഏ കുരുമുളക്
ആഹ് ആഹ്
ആഹ് കുരുമുളക് പൗഡർ ണ്ട്ന്ന്ണ്ടെങ്കിൽ അങ്ങനെ യൂസ് യ്യാ അത ല്ല കുരുമുളകിന്റെ മണിയാണ്ന്ന്ണ്ടെങ്കിൽ അതിന്റെ കൂടെ നന്നായിട്ട് ഫൈനാ യിട്ട് അരച്ചെടുക്കണം
ആഹ് അ ഓ ഓ
ആഹ് നല്ല ഫൈനായിട്ട് ഇതൊന്നിച്ച് ഏ പച്ചമുളക് ഒക്കെ ഒന്ന് ഒ ട്ടാ മതിട്ടെ ഓവറായിട്ടൊന്ന് ഇടണ്ട ആവശ്യ ല്ല ഒരു രണ്ട് കിലോക്കൊക്കെ ഒരു പച്ചമുളക് ഇട്ടാ മതി കാരണം എന്താ വെച്ചാൽ നമ്മള് കുരുമുളക് ആണ് അതില് കൂടുതലായിട്ട് യൂസെയ്യേണ്ടത്
ആണല്ലേ
അതെ അതെ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇത് ഒന്ന് ഒന്നി ച്ച് നന്നാക്കി ഫൈനായിട്ട് അരച്ചെടുക്ക വെള്ളം ഒഴിക്കാതെ അരക്കുന്നതായിരിക്കും നല്ലത് ഇനിപ്പോ നന്നായിട്ട് അരഞ്ഞ് കിട്ടാൻ വേണ്ടിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം ഒരു ഒരു ടേബിൾ സ്പൂണൊക്കെ
ഉ
വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താ മതി എന്നിട്ട് നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം നമ്മളെ ചിക്കൻ സ്റ്റോക്ക് ഇല്ലേ
ആഹ് ആഹ്ആഹ്
ആഹ് ഒരു രണ്ട് കിലോക്ക് ഒരു നാല് ക്യൂബ് വേണ്ടി വരും
ആഹ്ആഹ്
നാല് ക്യൂബ് ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ച് ഈ ഏ റെഡ് കളർ ണ്ടെങ്കില് കളർ യൂസ് ചെയ്യാണ്ന്നുണ്ടെങ്കിൽ റെഡ് കളർ യൂസെയ്തിട്ട് നന്നായിട്ട് ചിക്കന് ന്നെ മാരിനേറ്റ യ്ത് വെക്കണം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റോളം ഒക്കെ
മാരി നേറ്റയ്ത് വെച്ചതിനേ ഷ ഷം നമ്മളത് ഫ്രൈയ് എയ്ത് ട്ക്കണ്ണം ഫ്രൈയ യ്യ പറ്ഞ്ഞാല് നമ്മള് ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യല്ല ശാലോ ഫ്രൈ ചെയ്താ മതി
ആഹ്ഓ ഓ
ആഹ് ഓക്കെ അങ്ങനെ ശാലോ ഫ്രൈ ചെയ്തതിന് ശേഷം നമ്മളെ ഏ ബസുമതി റൈസ് സാണല്ലോ മന്തിക്ക് നമ്മള് ഉപയോഗിക്കുന്നത്
ആഹ് ഇന്ത്യാ ഗേറ്റും യൂസ് ചെയ്യൂല്ലേ
ആഹ് അതെ അതെ അത് യൂ സെയ്യും നമ്മള ഇവിടെ ബസ്മതി റൈസ് യിട്ടാണ് ആഹ് ഉപ ണ്ടാക്കി ട്ട്ള്ളത് ഇൻഡിക്കേറ്റ് ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല ട്ടോ അറിയില്ല ഇന്ക്ക് ആഹ് ആഹ് ബസുമതി റൈസ് നമ്മള് കഴുകി ഒരു പത്ത് മിനിറ്റ് കുതിർ ത്താനിട്ടാല് അത് ഏറ്റവും നല്ലതായിരിക്കും കാരണം ന്താ വെച്ചാല് നല്ല വേവ്ള്ളതായോണ്ട് നമ്മള് കുതിർത്തി വെക്കുന്നത് നന്നായിരിക്കും
ആഹ് ആഹ് ആഹ്
ആഹ് നമ്മള് ചിക്കൻ ഫ്രൈ അയ്ക്കാൻ വെക്കുന്ന സമയത്ത് നമ്മളെന്തയ്യും ഏ റൈസ് കഴുകിട്ട് വെള്ളത്തിലിട്ട് വെക്കും എന്നിട്ട് റൈസ് വേവിച്ചതിനേഷം
നമ്മളിപ്പോ ചിക്കൻ ഷാലോ ഫ്രൈ ചെയ്തേൻ്റെ ബാലൻസ് എണ്ണ വരണ്ടാവല്ലോ ആഹ് എണ്ണെക്കിട്ടിട്ട് ആദ്യം എ് കൊറച്ച് റൈസ് ഇട പിന്നെ അതിന്റെ നടുക്കായിട്ട് നമ്മള് ചിക്കന് ഇട്ട് കൊടുക്കും ഏറ്റവും താഴെ തന്നെ ഇട്ടാല് കാരണം എന്താച്ച നമ്മള് ഫ്രൈയീയതത് ആയതോണ്ട് ഒടഞ്ഞു പോവാൻ സാധ്യതണ്ട് നമ്മൾ എന്തീയ്യും അതല്ലെങ്കി പിന്നെ ഹാഫ് വേ വേവില് കുക്ക് എയ്ത് വെക്കണം ചിക്കനെ ഫ്രൈ ചെയ്യണ സമയത്ത് ഹാഫ് വേവില് ഫ്രൈയ്യീത മതി അങ്ങനാവുമ്പോ നമ്മള് മ ച്ച്ട്ക്കണ്ട ആവശ്യല്ല മറ്റേത് ആഹ് കണലില് കെടക്കുമ്പോ താഴെ ആവുമ്പോ ചിക്കൻ വീണ്ടും നല്ല വെന്ത് അതായി എല്ലുമെന്നൊക്കെ പോന്ന് ആകെതായി പോകും
ഓക്കെ ഓക്കെ
ഇട്ടുടൊത്താല് ഒടയുന്ന പ്രശ്നം വരൂല ആഹ് പിന്നെ റൈസ് ഒക്കെ ഊറ്റി കഴിഞ്ഞതിന് ഏഷം ഒരു എഹ് മാഗി ക്യൂബും കൂടെ എന്താ ക്കാ നമ്മള് ഈ റൈസിലോട്ട് വെതറി കൊടുക്ക ഒന്നെങ്കില് നല്ല ചൂടുവെള്ളത്തില് മിക്സ് ആക്കീട്ട് ഒഴിച്ചു കൊടുത്താ മതി അതെല്ലാന്നുണ്ടെങ്കില് റൈസ് നല്ല ചൂടുള്ളതാണല്ലോ
ആഹ് അതെ അതെ
ഞമ്മളെ ആഹ് കൈക്കൊണ്ടൊന്ന് ഞൊരണ്ടീട്ട് ഇങ്ങനെ ഇട്ടൊടുത്താലും മതി പിന്നെ അതിന്റെ മൊകളിലെ ആഹ് നമ്മള് ഇതില് സൺ ഓയിൽ ആണ് യൂസാ ക്ക്നത്ട്ടോ റൈസ് എ് ചിക്കന് ഫ്രൈയ്യിയ്യാനും സൺ ഓയിലാ ണ് യൂസിയ്യുന്നത് പിന്നെ ഈ റൈസിന് മൊളിക ക്ക് ആഹ് കൊറച്ച് സൺ ഓയിലും കൂടെ എന്താക്ക ഒഴിച്ചൊടുത്തിട്ട് നമ്മള് കണലിട്ടിട്ട്
ദമ്മ് ഇട
ആഹ്
ദമ്മ്ടാ മീൻസ് പാത്രത്തിൻ്റെ മൊകളില് നമ്മള് കരി വാരി ഇടണ്ട ആവശ്യല്ല നമ്മള് അലൂമിനിയം ഫോയില് ഒക്കെ ഇണ്ടെന്നുണ്ടെങ്കില് അതിട്ട് നന്നായിട്ടൊന്ന് കവറിയ്താ മതി എന്നിട്ടടച്ച് വെച്ചാല് ആഹ് അതെല്ലാന്നുണ്ടെങ്കില് നമ്മള് എത് കണ്ണലിടു പിന്നെ ആഹ് പൊക്യൊക്കെ പൊറത്തു പോവല്ലോ പൊക പുറത്ത് പോവാതിരിക്കാനാണ് നമ്മള് അലു അലൂമിനിയം ഫോയൽ യൂസ് ചെയ്യുന്നത് സിമ്പളാണ് നല്ല ടേസ്റ്റാ കഴിക്കാന് ആഹ് നമ്മള് കൂടുതലായിട്ടും വീട്ടില് പ്രിപ്പയർ എയ്തുന്നത് മന്തിയാണ്
ആണല്ലേ ആഹ് അതാണ് ഇത്ര ഡീപ്പ് ആയി പറഞ്ഞു തരാൻ പറ്റിയത് എനിക്ക് തോന്നി എപ്പോഴും ഉണ്ടാക്കുവായിരിക്കുന്ന്
അതെ അതെ ഇതിക്കെപ്പുഴും ഇണ്ടാക്കാറുണ്ട് ഇപ്പൊ മന്തി വന്നതിനേഷം നമ്മള് ആഹ് അതെ അതെ അതെ മന്തി വന്നതിനേഷം നമ്മള് ബിരിയാണി അങ്ങനെ കൂടുതല് എപ്പോഴെങ്കിലൊക്കെ ഒര് ടു മന്ത്സ് ഒക്കെ ആവുന്ന സമയത്ത് നമ്മള് ബിരിയാണി ഒക്കെ വെക്കുന്നുള്ളു അതിന് അതെല്ലാണ്ടെങ്കില് ഒര് ആഹ് വീക്കില് നമ്മള് ഫ്രൈഡേ വീട്ടിലനന്തും സ്പെഷ്യൽ ആയിരിക്കും മിക്ക ദിവസം മന്ത്യാണ് മക്കൾക്കൊക്കെ താല്പര്യം മന്തിനോടാണ് അപ്പപിന്നെ നമ്മള് മന്തിയാണ് ചെയ്യാറ്
ആണല്ലേ
നിങ്ങളെങ്ങനെ കുക്ക് ഒക്കെ ചെയ്യാറുണ്ടോ നല്ല
ആ കുക്കൊക്കെ ചെയ്യും മന്തി അങ്ങനെ ഇതേപോലെ എപ്പഴും വെക്കലില്ല. പിന്നെ കൂടുതലും വെക്കുന്ന നെയ്ച്ചോറാണ്. പിന്നെ ബിരിയാണി വെക്കും ഉം. ബിരിയാണിയും വെക്കും നെയ്ച്ചോർ കൊറച്ച കൂടെ എളുപ്പമല്ലേ ബിരിയാണിയെക്കാട്ടിലും.
അത് ശരിയ എനിക്ക് ഇഷ്ടല്ല നെയച്ചോർ നിക്ക് ഇഷ്ടമല്ല അപ്പ പിന്നെ
ആഹ
നമ്മള് എനിക്ക് നെയ്ച്ചോർ ങ്ങനെ ണ്ടാക്കാൻ അറിയൂല്ലട്ടോ
ആണല്ലേ?
അതെ അതെ എന്റെ നാത്തുന് അവള് നെയ്ച്ചോറാണ് കൂടുതൽ ഉണ്ടാക്കുക. അവക്ക് നെയച്ചോറ് സിമ്പളാണ് ശിൻക്കത് എന്തോ ഞാന് ഒറ്റയ്ക്ക് ഇതുവരെ നെയ്ച്ചോറ്ണ്ടാക്കിയിട്ടില്ല. ബിരിയാണിണ്ടാക്കും മന്തിണ്ടാക്കും. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കും ഒക്കെ ഉണ്ടാക്കും ക്ഷെ നെയ് ചോർ ഞാൻ ങ്ങനെ ഇതുവരെണ്ടാക്കി നോക്കിയിട്ടില്ല. മക്കൾക്കൊക്കെ നമ്മൾ കുക്കർല് സിമ്പിളായിട്ട് ചെയ്തുടുക്കല്ലോ? സ്കുളുക്കൊക്കെ അങ്ങനെയൊക്കെ അല്ലാതെ നമ്മള് അങ്ങനെ ഓവറയിട്ട് ണ്ടാക്കാറില്ല.
ഓ ഓ ഇവിടെ കൂടുതലും നെയ്ച്ചോറുണ്ടാക്കും ബിരിയാണിയും ഉണ്ടാക്കും പിന്നെ മന്തി ഫ്രൈഡ് റൈസും കുറവാണ് ഉണ്ടാക്കല് ന്നാലും ണ്ടാക്കല് ക്കെണ്ട് പക്ഷെ കുറവാണ്. ആണല്ലേ
അതെ അതെ ആ് ഫ്രൈഡ് റൈസ് ആകുമ്പോ പിന്നെ നമ്മളയ്ക്കൊരു ഗ്രേവി ടൈപ്പ് ചിക്കൻ എന്തെങ്കിലെക്കെ അതും വേണം അപ്പൊ പിന്നെ അതുമ
കൂടുതലു ഉണ്ടാക്കും നമ്മള്.
ആ അതെ അതെ അതെല്ലാം ണ്ടെങ്കിൽ കടായി ചിക്കൻ ഗ്രേവി ആയിട്ട് എന്തെങ്കിലെക്കെ ഐറ്റംസ് വേണം.
ആഹ ആഹ
ക്ക് അങ്ങനട് തിരിയാറില്ല.
ഉം ബിരിയാണി കഴിഞ്ഞ പെരുന്നാളിനൊക്കെ നമ്മൾണ്ട അല്ല മന്തി കഴിഞ്ഞ രണ്ട് പെരുന്നാളിന് നമ്മൾ ഉണ്ടാക്കിയായിരുന്നു. അത് എളുപ്പത്തിന് വേണ്ടി ചെയ്തത പക്ഷെ അത് കിറ്റ് വാങ്ങിട്ടാ ചെയ്തത് അപ്പൊ പിന്നെ നമ്മള് നമ്മള റെസിപ്പീനെ ക്കാലും കിറ്റിൽ പറഞ്ഞ അതേപോലെയാണ് ചെയ്തത്. അതുകൊണ്ട് എനിക്കി നമ്മളെ റെസിപ്പി യായിട്ട് ഡീപ്പായിട്ട് അറിയില്ല അതാണ്ത്
അതെ അതെ ആഹ ക്ഷെ കിറ്റിലാ കുമ്പോ എനിക്ക് തോന്നുന്നത് അതത്ര തന്നെ പെർഫെക്റ്റ് ആവുന്നില്ലാന്ന് ഞാന് കേട്ടിട്ടുണ്ട് ന കിറ്റ് ഇതുവരെ യൂസ് ചെയ്തിട്ടില്ലാട്ടോ
ഓ പക്ഷെ എനിക്കന്നണ്ടാക്കിയപ്പോ നല്ല പെർഫെക്റ്റയിട്ട് കിട്ടിയത്.
ആണോ? റൈസൊക്കെതന്നെ മോശം റൈസാണെന്ന് പറഞ് കേട്ടിട്ടുണ്ട് പെട്ടെന്ന് വെന്ത് ആഹ്
ഇല്ല ഇല്ല ഞാൻണ്ടാക്കിപ്പ നല്ല നല്ലതായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു.
ഓക്കെ ആയല്ലേ?
ഉം നല്ല ഓക്കെ ആയി. നല്ല ടേസ്റ്റി ആയിരുന്നു. പ്പൊ നമ്മളല്ലാതെ ഉണ്ടാക്കിയേനെ കാട്ടിലും നല്ലതായിട്ട് കിറ്റുണ്ടാക്കിയപ്പോ വന്നു.
അടിപൊളിയായി.
ആഹ്
ആ കപ്സ് നമ്മൾ കിറ്റ് യൂസ് ചെയ്തിട്ടുണ്ട് പക്ഷെ മന്തി നമ്മള് ഇതുവരെങ്ങനെ ചെയ്തിട്ടില്ല. ഇപ്പെ പിന്നെ ആ നമ്മളെ യു
ഈ പറഞ്ഞ റെസിപ്പി ഞാ ഒന്ന ഉണ്ടാക്കി നോക്കാന്തായാലും, ഇത്രയും ഡീപ്പയിട്ട് പറഞ്ഞ ന്നല്ലേ.
ആ ഓക്കെ തീർച്ചയായിട്ടും, ഓക്കെ ഓക്കെ.
ഒർങ്ങേനെ
പിന്നെ സ്പെഷ്യൽ ഫുഡിനോടയി കബ്സ് ഇൻക്ക്യുംതന്നെ വല്ല്യ ക്കില്ലാര്ന്നാല് നമ്മളാ കിറ്റില് നോക്കിട്ട് വായിച്ചിട്ടുണ്ടാക്കുന്നതാണ്. പ്പഫിൻ അ വ്ടെ ആർക്കും വല്യ ഇഷ്ടമല്ല. കാരണം എന്താച്ചാല് അതിലേ ഇ ചിക്കനൊക്കെരു പുഴ്ങ്ങിയെട് ത്തൊരു ടേയ്സ്റ്റാണ്. ഇത് അത് പിന്നെ കബ്സമസാല അതിന്റെ കൂടെണ്ടാവൊല്ലോ അത് നമ ചിക്കനായിട്ട് മാഗിനേറ്റ് ചെയ്ത് വെച്ചിനേഷം ഏഹ് നമ്മളീ ചിക്കന് എണ്ണേലൊനിങ്ങനെ ഡീപ്പ് ഫ്രൈ ചെയ്യ്ന്ന്ണ്ട് ഇഹ് ശാലോഫ്രൈ ചെയ്യ്ന്ന്ണ്ട്, പക്ഷെ പിന്നത്. ക്ക് വെള്ളം ഒഴിച്ചിട്ട് റൈസ് വേവുന്ന സമയത്ത് ആകുമ്പോക്ക് ആ ചിക്കനൊരു അഹ് പുഴുങ്ങിയൊരു ലുക്കായിട്ടാ വരുന്നത്.
ആണല്ലേ, ആഹ് പുഴുങ്ങിയത് എനിക്കും വല്യൊരു ഇഷ്ടവില്ല്യ
ആഹ് പിന്നെ നമ്മളെന്താ ചെയ്യന്ന് കപ്പ്‌സ്ണ്ടാക്കിരുന്നന്ന്, നമ്മളൊരു മൂന്നോ നാലോ പ്രാവശ്യൊക്കെ കബ് സണ്ടാക്കിട്ടൊള്ളു. അപ്പൊ എന്തക്കു ചി ക്കൻ്റെ ആഹ് അതില് നമ്മള്ഏഹ് ഫ്രൈയ്യെയ്യാന് വേറെ പീസ് ഇട്ത്തിട്ട് നല്ല പീസൊക്കെ ഫ്രൈയെയ്യാന് ഇട്ത്ത് ട്ട് നമ്മളെന്താ ക്കും അതിലേ ആഹ് നമ്മള് ഫ്രൈയ്യെയ്യാ ഉപയോഗിക്കാത്തെ പീസ് ണ്ടാവോലോ
ആഹ്
അത് വെയ്ച്ചിട്ടാണ് നമ്മളെ ഏഹ് കബ്സേക്കിട്ടത്, കാരണന്നാച്ചാല് പുഴുങ്ങിയതാവുമ്പോ ആർക്ക് വല്യ പോക്ക് പോകില്ല, അപ്പൊ നമ്മൾ എന്തെയ്‌ത് ബാക്കി നല്ല പീസ് എടുത്തിട്ട് ഫ്രൈയെയ്തിട്ട് ഏഹ് കപ്സണ്ടാക്കി.
ആഹ് ആഹ് ആഹ്
അപ്പൊ പിന്നെ, അതൊക്കെ നമ്മുക്ക് എക്സ്ട്രാ പണിയാണ് അർഞ്ഞ്ലേ ദൊന്തോ അങ്ങനെ ഫ്രൈയെയ്യണം ഇതിങ്ങനെ ഫ്രൈയെയ്തിട്ട് പിന്നെ ഇതിങ്ങനെണ്ട ക്കും വേണം, അങ്ങനെയൊക്കെ ആവുമ്പോ സിമ്പിൾ ആയിട്ടുള്ള പരിവാടി നമ്മൾ എപ്പോഴും നോക്കും.
ഉം, അതാണ് ഏറ്റവും നല്ലത്. സിംമ്പിളായിട്ടുള്ള പരിപാടി ടേസ്റ്റു ആയിരിക്കും സിമ്പിളും ആയിരിക്കും.
ആഹ് അതെ അതെ അതെ. ഇപ്പൊ അറഞ്ഞാല് മന്തി പിന്നെ ഇപ്പൊ പിന്നെ ഉള്ളീം വെല്ല്യെള്ളിയും തക്കാളിക്കെ ഇട്ടിട്ടാണ് സോത് മന്തിണ്ടാക്കുന്നത്. ട്ടൊ മന്തി ഇണ്ടാക്കാറ്ണ്ടങ്ങനെ. കാപ്സിക്കന് ഓക്കെ ഉപയോഗിച്ചിട്ട്, പക്ഷെ നമ്മളെയ്യാന് ഏറ്റവും സിമ്പിൾ ആയിട്ടാ ചെയ്യാറ്. ഇതാവുമ്പോ നല്ല നല്ല ടേസ്റ്റാ
ആണല്ലേ ഓ അപ്പൊ ഞാൻ എന്തായാലും അതൊന്നു ഉണ്ടാക്കി നോക്കാം.
ഓക്കെ ഓക്കെ
ഓ, ശരി എന്നാ
ആഹ് ഓക്കെ എന്നാ.
ഒ
ഒകെ